ഹലോ
ഹലോ
ഹലോ
ഹലോ ആഹ് കേക്കുന്നില്ലേ ഹലോ
ആഹ് ഇണ്ട് കേൾക്കുന്നുണ്ട്
കേൾക്കുന്നില്ലാ
കേൾക്കുന്നില്ലേ?
ആഹ് കേക്കിണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട്.
ആഹ് ഉണ്ടുണ്ട്
എന്താണ് വർത്താനം?
ഉം നല്ല വർത്താനം അവിടൊക്കെ വിശേഷം
സുഖം
ഉം റൈഞ്ചിന്റെ റൈഞ്ചിന്റെ ഒരു പ്രശ്നണ്ട്
ആ റേഞ്ചിന്റെ പ്രശ്നണ്ട്
എന്താ
ഏഹ്
ഫുഡൊക്കെ കഴിച്ചു പറയാ.
ആഹ് അയ് ശരി. ഇല്ല കഴിച്ചിട്ടില്ല. എന്തായിരുന്നു ഫുഡ്ഡ്.
ഏഹ്
എന്തെങ്കിലും ജോലി ഉണ്ടോ ചോയ്ക്ക.
ഇല്ല ജോലിയൊന്നുല്ല ഇങ്ങെളെന്താ ജോലി ചെയ്യു ലൊ എഹ്
ട്ട്യേളോ
രണ്ടാള്ണ്ട്. ഏഹ് ആട റൈഞ്ച് പ്രശ്നണ്ട്. ആൺകുട്ട്യേള രണ്ടാളും. ഒരാള് എൽ കെ ജി പഠിക്ക്ണ്ട്. ആ ഒരാള് ഏഴിലാണ്.
ആഹ്
ഉം ഇങ്ങക്ക് എത്ര കുട്ട്യേളാ
എനിക്ക് മൂന്നാള്.
ആഹ് അത് ശരി. എന്താ പഠിക്ക എല്ലാരും.
ആ പഠിക്കാ. പഠിക്കാറ്ന്ന ചെറിയ മോന് പഠിക്കുന്നില്ല. ചെറുതാണ് മാറ്റോല് രണ്ടാളും ഓര ഒമ്പതിലും ഒരാള് ആറിലും.
ആഹ് ശെരി പിന്നെ മഴൊക്കെ ഇണ്ടൊ ഔടെ.
ഇന്ന് ഫുള്ള് മയന്നേനു. അതാണ് മൊത്തത്തില് ഇന്ന് റേയ്ഞ്ചിന്റെ പ്രശ്നം
ആഹ് ശെരി. റേയ്ഞ്ച് പ്രശ്നല്ല. പക്ഷെ മഴ ഇണ്ട് നല്ല.
ഉം ഉം
ഉം
ഇ എങ്ങനെ
വെള്ളൊക്കെ വരുന്ന ഏരിയേണ്.
ആഹ് വെള്ളം വരുന്നേര്യ. ഞങ്ങളെ വീട്ട്ന്ന് നോക്ക്യാ കാണും പൊഴ
ആഹ് ശെരി
ഉം പൊഴാ പാലം പെട്ടെന്ന് മൂടും. പ പാലം മൂടിക്കഴിഞ്ഞ ഞങ്ങളെ മുന്നില്ണ്ട്. അടുത്ത് വരെ വെരും വെള്ളം.
ആഹ് അത് ശരി.
ഉം അവിടെ എങ്ങനെ വെള്ളം വെര്വാ.
ഓ ഇവിടിം വെള്ളം വെരും. പൊഴ അപ്പറ്ത്ത്ണ്ട്. ആ വെല്യ വെള്ളൊക്കെ വന്ന്.
ആഹ്
ച പിന്നെന്താ.
പിന്നൊ
ഓ ചെറ്ത് ഓ നെ പീ ഡിഗ്രി ആയിര്ന്ന്. അത് കഴിഞ്ഞ് വല്യ മോനെ ദർസിൽ ചേർത്തിയതാണ് ഈ വർഷം.
ഏ ഹ
അ ഇവിടെ ഇന്ന്
ഹസ്ബൻ്റിന് എന്താ ജോലി.
ദർസിലാണ്.
ആഹ ആഹ എങ്ങനൊയൊക്കെ വെരാറ്അപ്പോ
ഓന് ഇപ്പോ പോയിട്ട് ഒരു മാസയിട്ടോള്ളൂ അതിന്റെടയിൽഒരു പ്രാവിശ്യം വന്നു പോയി.
ഉം ഉം അവന് താൽപര്യം ഇടയിട്ട് ചേർത തണോ നമ്മളെ ഇഷ്ടത്തിനോ.
ഓൻ താല്പര്യത്തിന് പോയതാണ്.
ആഹ്
ഹസ്ബന്റ്ന് എന്താ ജോലി.
അങ്ങനെ ജോലി ഇതില് പറയാൻ പാടില്ല.
ഏ പിന്നെന്താ വേറെ
കുട്ടികൾക്ക് ആരക വൊയ്യാത്ത പനിയിണ്ടോ?
ഇല്ല ഇല്ല ഓന് വെറുതെ സൗണ്ട്ണ്ടാക്ക
ആഹ്
ഫോൺ ചെയ്യുമ്പോ ഒര് അടുത്ത് വരും വോകം. ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക പിന്നെ എന്താ വീട്ടില് പച്ചക്കറി ഏ
ഓല്ക്ക് ഫോൺ കൊടുക്കാണെങ്കിൽ ഒരു കൊഴപ്പം ഉണ്ടാവൂലേന്ല്ലേ
ആഹ് ആഹ്
ഉം ഉം
പിന്നെ വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
വീട്ടില് അങ്ങനെയല്ല കൊറച്ച് ചെറുതായിട്ടൊക്കെ ഉണ്ടാനും നല്ല നമ്മളെ അത്യാവിശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്.
ഇങ്ങള് ഉണ്ടാക്ക്ണെൻ്റെ തോന്നണേ
ആഹ ഞങ്ങള് തൊടുല് കൊറച്ച് സ്ഥലത്തുണ്ട് ഇങ്ങനെ പയർ, മുളക്.
ആഹ അത്ശരി പിന്നെ വേറെ എന്താണ്.
വൈകിട്ട് കിടക്കാറൊക്കെ
പലെ സമയാണ് ചെലപ്പോ നേരത്തെ കിടക്കും ചെലപ്പോ നേരം വൈകും. നിങ്ങള് നേരത്തെ കിടക്കുവോ?
ഞങ്ങള് ഇന്ന് എന്താ ഓര് മക്കള് നേരത്തെ ചോറ് കഴിച്ചു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനും വല്ല്യ മോന് സ്കൂളില് പന്ത് കളി കളി യിണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോത്തിന്ന് ആറ് മണി. കുഞ്ഞപ്പൻ വന്നപ്പോ എനിക്ക് ഫുഡ് വേണം പറഞ്ഞപ്പോ മറ്റോന്നും ഒക്കും കുട്ടിള് മൂന്നാളും കഴിച്ചു. ഞങ്ങള് എല്ലരും കഴിഞ്ഞു ഓല് എഴുതും വായനയൊക്കെ കഴിഞ്ഞ് തുടങ്ങല്ലേ ഇപം പത്തു മണിക്ക് അളി കാണണം പറഞ്ഞ് ഒക്കെ റെഡിയിക്ണ്.
ആ അങ്ങനെ
ഉം
ഉം പിന്നെന്താ ന്നായിക്കോട്ടന്നല്ല്
പത്തായോ
പത്തായോ അറിയൂല
ഇല്ലല്ല
ആഹ് ശരി
ഉം എന്നതില് ജോയിൻ ചെയ്ത്ണ്
പിന്നെ ഇന്നലെ
ആഹ് ആഹ്
ഉം
അപ്പമ്മക്ക് മ്മൾഅറീല പയോര് ക്കൊള്ളക്കറിയാ ഞാന് രണ്ടീസായിട്ടൊള്ളൂ
ആഹ് ആഹ്
ഉം
വേറെന്താണ് ങ്ങെളെന്താ ജോലിക്ക്പോണ്ട്
ഇല്ലെല്ലെ ഒന്നിനും പോണില്ല ഹൗസ് വൈഫ് ന്നെ ജോ അതൊന്നും പറ്യാംപറ്റില്ല ന്നെ വീട്ട്ജോലി നേരം വെള്ത്ത് വൈന്നാരം ശമ്പളല്ലാത്ത ജോലിയാണ്ന്നൊള്ളു
അതന്നെ എല്ലാ വരിംഅവസ്ഥ
ഞ്ഞില്ലാരും ജോലി ണ്ടോയിക്കുമ്പോ ല്ലാറ്യണ്ട വെറ്തത്തെർക്കല്ലേന്നല്ലേ
ഹിഹിഹി ഹെ
ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോവത്തോലാരൂല്ല ഞമ്മള റ്റെ കൊറ്ച് ആൾക്കാരങ്ങനെ ന്നേരം വെള്ത്ത് വൈന്നാരാവോളും
എഹ് ഒര്കൺക്ക്നങ്ങോട്ടേ പോവാന്നല്ലെന്നാപിന്നെ ആ ആപോണ പണിണ്ടാവുള്ളൂ മറ്റേ വീട്ടിലാവുമ്പോ തീരൂലാപണി
ഇല്ലേ തീരൂല ന്നേരം വെള്ത്ത് രാവിലെ ചായ കടി ചോറ് സ്കൂൾക്ക് കൊണ്ടോ അതെല്ലാതും കഴിഞ്ഞ് അപ്പത്തിന് പിന്നെ പത്തുമണിയാ അത്ർൺഉച്ചെ ച്ച പിന്നെ പ്പത്തിനൊന്ന് എല്ലാവും കഴിഞ്ഞ് ഒന്ന് കടക്കട്ടേന്നേര്തുമ്പത്ത്ന് ഓല് വന്നിലെ ഇപ്പൊപ്പല്ലാതെ തീരൊർങ്ങൂല ഉച്ചക്കന്നും ഒർങ്ങേല്ല
ആഹ് ആഹ്ആഹ്
അതവെ ഞ്ഞി ഓനൊർക്യാലോ രാത്രി ന്ക്ക് ഒറ്ക്കല്അപ്പ അയ്ലാറെ ഉച്ചക്കൊറ്ക്കാതിരിക്കും
ആഹ്ശരി ഓന് എത്രേലാ ചെറ്ത്
ആയ്ട്ടില്ലെ മൂന്ന് വയസ്സ്
ആഹ് അങ്കൽവാടി പോവോ
അങനവാടിക്ക് ഞങ്ങൾക്ക് കൊറേ ദൂരാണ് നടക്കണ്ട വയ്യൊന്നൊല്ല എഹ് ഓട്ടോട്ത്ത് പോവാണെങ്കി തന്നെ അങ്ങട്ടയ് വെ തും ങ്ങട്ടെയ് വത് രൂ ഓപിന്നെ ട്ത്തിട്ടില്ല
ഇത്ര ദൂരണ്ട്
ന്നാപ്പഞ് സ്കൂള്ക്ക്
ആഹ് ആഹ്
ഞങ്ങള് ആദ്യത്തെ വീട്ന്റ ട്ത്ത്ണ്ടായിന്നു അ ങ്ങട്ട് വീട് പുതിയത് വെച്ച് വന്നതാണ് അപ്പ അംഗൻവാടി കൊർ യേവ്ട്ടായി
ആഹ് ശെരി അപ്പാട്ത്തൊന്നുല്ല
അപ്പൊ അടുത്ത് ഇ ഇല്ലത് അയ് പറ്റൂലാ അമ്മള് ങ്ങട്ട് ഉം പുതിയ വീട്ട്ക്ക് പോന്ന പ്പോയമ്മ നിങ്ങളെ എല്ലാ രേഖളും മാറ്റിയപ്പോ അതെ അ മാറ്റിയ പ്പംഇനി ഓലങ്ങട്ട് ചെല്ലണ്ടാർഞ്ഞു
അയ്ശരി അങ്ങനെ
ഉമ് വീട്ട്ന്നാരെക്കെണ്ട്
വീട്ടില് ഇമ്മ ഇമ്മണ്ട് പിന്നെ മ്മള് തന്നെള്ളൂ ഹസ്ബൻന്റും
ആ ഹും ചെറീമോനെന്നെ ങ്ങൾ ഹസ്ബന്റ്
ആഹ് ആഹ്
ഉമ്ഉം
പിന്നെന്താ ആടമണ്ടോ ഏ
വീട്ട്ക്ക് വിര്ന്ന് പോയീന്നോയ്ച്ച മുഹറം ഒമ്പതും പത്തക്കായിട്ട് ലീവ്
മുഹറം ഒമ്പത് പത്തിനൊന്നും ലീവുണ്ടാവില്ല നമ്മള് നോമ്പായത് കൊണ്ട് ഇവിടന്ന് പോവാൻ കഴ്യൂല്ലല്ലോ.
ഏ അഞ്നെ ഞമ്മുക്ക്
മദ്രസ ഉള്ള നെ ണ്ട് അല്ലേ
രണ്ടു ദിവസം മാർസില്ലല്ലോ ഒരു ദിസം സ്കൂളില്ല സ്കൂൾ നിന്റെ വീട്ടൊന്നും പോരാ മാതിരി
അഹ് അ അങ്ങനെ
ങ് ഇപ്പ രണ്ട് മൂന്ന് ദിസം നിന്നു ഇന്നലെയ വന്നത് ര അപ്പോ ആങ്ങള ഗൾഫിന്ന് വന്ന്ക്കാണ്
ആഹ് ശരി
എന്താ പിന്നെ നോമ്പ് നോൽക്കണതിനോണ്ട് പിന്നെ ഞാൻ പോയാ ബുദ്ധിമുട്ടായിരിക്ക ഉമ്മ ഹസ്ബൻഡ ഉള്ളതിനുണ്ടോ.
ആഹ്
അപ്പൊ പിന്നെ ഇന്നലെ മിനിയാന്ന് പോയി മിനിയ ഇന്നലൊരു കല്യാണം ഉണ്ടായിനി അപ്പൊ മിനിയാന്ന് പോയി ഇന്നലെ പോന്ന്.
ആഹ് ആ
നിക്കൂലാ രണ്ട് ദിസം മൂന്ന് ദിസൊന്നും നിർത്തത്തില്ല.
ഉം ഉ ഓക്ക് അതന്നെ മദ്രാസിൻ്റെ കാര്യം വല്യ മദ്രസിന് സ്കൂൾക്ക് അവിടുന്ന് വീട്ടിൽന്ന് പോരാനും എളുപ്പാ മദ്രാസ് ഇവിടെ അടുത്താ രാവിലെ അഞ്ചേ മുക്കാലിന് മദർസ തുടങ്ങും
അഹ് ശരി ആഹ് ആ
ഉം എന്നാ ഓക്കെ നമ്മളെ ആ ടൈം ആയി
ആഹ് ശരി എന്നാലോക്കെ.
ഉം ഉം